ഹലോ ന്താ
എന്താ വർത്താനം വീട്ടിനിങ്ങനെ ഇരിക്കുവാണോ എന്താ പരിപാടി
പരിപാടി ഞാനിപ്പോ വീട്ടില് വെറുതേ ഇരിക്കുവാണ് കൊറച്ച് വിശ്രമത്തിലാണ് ഇന്ന് വെള്ളിയാഴ് ചെയ്തൊണ്ട് ജോലിയൊന്നും ഇല്ല അവധിയാണ് അപ്പൊ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കാണ് ഇപ്പൊ
ആ ഇങ്ങളല്ല പാട്ടുകാരനാന്ന് കേട്ടന്ന് ഇങ്ങ് പാട്ടാടല്ലോ നിങ്ങള്
ആ ഞാ ഞാൻ പാട്ട് അങ്ങനെ നമ്മള് ഇപ്പൊ എല്ലാ വ്യക്തികളും ഒരു പാട്ടുകാരാണല്ലോ പിന്നെ ആ നല്ല മാധുര്യമുള്ള ശബ്ദൊള്ളലാണ് പാട്ടുകാരാ യി നമ്മള് നമ്മളടീല് ഒര് ഉയർച്ച ഉണ്ടാവുള്ളു മറ്റേ എന്താ വച്ചാ നമ്മ എല്ലാരും പാട്ട് പാടാനിപ്പ സ്വാഭാവികവായിട്ട് എല്ലാരും പാട്ട് പാടും പക്ഷേ ൻ്റെ പാ പാട്ടൊന്നും പ ഞാനൊന്നും പാട്ട് പാടിയാ ശരിയാവില്ല
അതെ അതെ ഈ പാട്ടുകാർടെ മനസ്സിലായത് ഇപ്പൊ ഒരുപാട് പാട്ടുകാരിപ്പോ നിറഞ്ഞാട്ണ കാലാ പല രീതിയില് പാട്ടുകള് ഇപ്പോവരുണ്ട് സിനിമാ ലോകത്ത് പല പാട്ട്കാര്ണ്ട് മധുഹ ലോകത്ത് ഇസ്ലാമിക ന്ന മതീലോകത്ത് പാട്ടുകൾണ്ട് പിന്നെ പലര് പല പാട്ടുകള്ണ്ട് പാട്ട് നമുക്ക് അറിയാത്തത് മാ റിംഗ്ചെയ്ത്പോയ ഒരുപാട് മേഖല പാട്ടില്ണ്ട് ഇപ്പ ചെലേപ്പം ചെല താള സംഗീതങ്ങൾണ്ട് തബല അങ്ങൻത്തെ ഓരോ ങ്ങള് മ്യൂസിക്വെ ജെറും ഈ റാപ്പർ സോങ്ങ്ള്ളര് പാടുമ്പം പാട്ടേരങ്ങനെ ഒരുപാട് പാട്ട്ണ്ടിപ്പം അമ്മക്കെന്നെ മലയാളത്തിലെ നമുക്ക് പറയേരെ നോക്ക്ആണെ പ്ര പ്രധാനപ്പെട്ട ഒരു പാട്ടിനാണ് ഇപ്പോ മ അനാൻഷന്ന് പറ അദ്ദേ ഒരു പ്പാഒരു നമ്മളെ സമുദായത്തിന്റെടേയിൽ അഥവാ ഇത്രേഒരൂസഈഒരു ഈസ ഈ ജന ഈ ഒര്ജനറേഷൻ ജീവിതത്തി ഇതിനെടേ ഭയങ്കര ഒരു ആ അറിയപ്പെട്ട ഒരാളാ അതുപോലെ തന്നെ സിനിമാ ലോകത്ത് അറിയപ്പെട്ടൊരുപാടാൾക്കാരൊണ്ട് മ്മക്കറിയാം എആർ റഹ്മാനേപ്പോലുള്ള അതുപോ അനിരുദ് അങ്ങനൊരുപാട് ആൾക്കാരുണ്ട് ദിപ്പോ അമുക്ക് കവിതകള് കവിതകള് പാ ദേപോലെ പാട്ടുകാരുണ്ട് അങ്ങൻത്തെ ഒരുപാട് ആൾക്കാര്ണ്ട് അങ്ങനെ പാ ട്ടുകൾന്നുള്ളൊരു വലിയൊരു മേഖലയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഞാനും ഇത്തരം പാട്ടൊക്കെ പാടിയിട്ട് ഇത്തരം ഒര് ഒരുപാട് പരിപാടികള് പങ്കെടുത്ത് ഫസ്റ്റും സെക്കൻ്റൊക്കെ നേടിഒരാളാ അപ്പൊ ഞാൻസ് പാട്ടില് പലർക്കും പ ല അഭിരുചി ഉണ്ടാവുക അപ്പ ചെലരുടെ സ് സൗണ്ട്ന്ന് പറഞ്ഞാൽ അത് ഞമ്മളായിട്ട് അന്ധമുട്ടുള്ള സൗണ്ടാ ആ ഒരു ചെലൊരു ഡിക്കലൊക്കൊണ്ടാവും ഒരു സാനം എടുക്കല് ആ ഒരുട്ക്കല് എൺചെയ്യാന്നുവെച്ചാ ചെലെടുക്ക് അത് വാല്യുണ്ട് പിന്നെ ചിലെലുക്കാറഞ്ഞാല് ചെല പാട്ട് പാടാൻ വല്യ സ്കിൽ ദ ചെലരുക്ക് ആ പാട്ടിനൊത്ത് താളം ചെയ്യാനാൾ ആൾക്കാര്ണ്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരണം അങ്ങനെ പാ ട്ട്എന്നുള്ളൊരു വല്ല്യയൊരു സാനാ അപ്പോ ഞാൻസ്സിലാക്കണത് ഈ പാട്ടുകാരിപ്പോ ഒരു പാട്ട് എന്നുള്ള ഇന്നത്തെ കാലത്ത വല്യൊരു ബിസിനസ്സ് സാമ്പത്തികമായി ഇങ്ങനെ ഒണ്ടാക്കാൻരു പ് മേഖലയായ് മനസിലാക്കുന്നു ഇപ്പഒരുപാട് പാ ട്ടുകാര്, ഞാൻ മനസിലാക്കി ഒരു വളർന്ന് വരുന്നൊരു മേഖല എന്നുള്ളത് ഞാൻ മനസിലാക്ക്‌ണ്. ഇത്രം ഈ സാമ് മൂഹിക മാധ്യമങ്ങളുടെ അവര്അവരുമായ് ചെറിയ ചെറിയ രീതില് ചെറിയ പാട്ടുകളിടുന്നു, അവരിങ്ങനെ നിരന്തരം പാട്ടുകള് നിരന്തരം ആളുകൾക്ക് എത്തിക്കുന്നു. പിന്നീട് അവര് വലിയ വലിയ വേദികളിലേക്ക് പോകുന്നു. ഇപ്പോ ലക്ഷങ്ങള് സാല ഏഹ് വാങ്ങുന്ന ഒരുപാട് പാട്ട്കാരൊക്കെണ്ട്, അപ്പൊ ഇത്തരം പാട്ട്ന്ന്ള്ളത് എത്രത്തോളം ഇങ്ങളെ ഏഹ് ഇങ്ങ ഇങ്ങൾക്ക് മനസ്സിലാത്രത്തോളം ഇതൊരു ബിസിനസ്സ് സാഹചര്യാണ് എത്രത്തോളം അതുകൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റും എന്ന് ള്ളത് നിങ്ങളേതായാ അഭിപ്രായം എന്താ പറയ്ണത്
ഇന്റെ അഭിപ്രായം ഈ പാട്ട്ന്ന് പറയ്ണെപ്പൊ ഓരോ വ്യക് ത്തിയുടെ ജീവിതത്തിലെ സ്വാധീനിക്കുന്ന ഒരു കാര്യാണ്. മാത്രല്ല ഈ പാ ട്ട്, എന്തിനും ഏതിനും പാ ട്ടാണ്. ഞമ്മളെ ഏതവസ്ഥക്കും ഏഹ് ഞാ ഞാനെന്തിനും എന്തിനുമല്ല എല്ലാ കാര്യത്തിനുംപ്പൊ പാട്ട് നല്ല സ്വാധീനം ചെൽത്ത്ണ്ട്. എല്ലാ മേഖലകളിലും അതുകൊണ്ട് തന്നെ പാട്ടിന്റെ മേഖല എന്ന് പറഞ്ഞത് ഏഹ് അത് വന്നം ഒരു വലിയ മേഖല തന്നെയാണ്. അതിനെ ഞമ്മളെ, ഒന്ന് തിട്ടപ്പെടുത്താൻ കഴിയണതൊന്നുമല്ല ആ ഒരു മേഖലന്ന്ള്ളെ ടോയ്, കാരണം ഇപ്പൊ മറുപടി പറയണെങ്കില് പാട്ട്, ചോദ്യം ചോദിക്കണെങ്കില് പാട്ട്, ഏഹ് നമ്മളൊരു സ സന്തോഷ സന്തോഷത്തിനൊരു പാട്ട്, സങ്കടത്തിന് പാട്ട് യാത്ര യാത്ര പോകുമ്പോ തന്നെ ഈഹ് ആളുകള് പല പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത്. ഒന്നെങ്കിൽ ഇതോല് പറഞ്ഞ ചില്ലയ്യാ ല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ പാട്ട്ണ്ടോ നോക്കണ്ടി. ഇനിയതല്ല വെറുതെങ്ങനെ കേട്ടിരിന്ന് രസം രസ ത്തിന് പറ്റ്യ പാട്ട്ണ്ടോ നോക്കെണ്ടി. അങ്ങനെ പലതരം ആൾക്ക് ആളുകടെ മൈൻഡ് സെറ്റാണ് പലതരങ്ങളില് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്, ഓലെ ഏഹ് മനസ്സിനനുസരിച്ചാണ് ഇപ്പൊ പാട്ട്കള് പാട്ട്, പാട്ട് പിന്നെ എല്ലാരുപ്പം പാട്ട് ഏഹ് പാ പാടിയപ്പം നമ്മള് ഏഹ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഏഹ് സോഷ്യ ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമ്, ഇൻസ്റ്റാഗ്രാമ് തുറന്ന് നോക്കിയാൽ മതിയാവും എത്ര ഏഹ് ധാരാളം പ മുതലെടുക്ക്‌ണ്ട്. അതിന്റെ എടക്കൂടെ ഏഹ് വേറെ ആൾക്കാരും പാട്ട് പാടി സ്വന്തം ഏഹ് പേജില് ഒരു പോസ്റ്റ് ഏഹ് റീല് ഇടു റീലിടുന്നുണ്ട്. അപ്പൊ പാട്ടിന്റെ മേഖല ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാണ് വിശാലായിക്കൊണ്ടിരിക്കാണ്.
അതെ നിങ്ങള് പറഞ്ഞപ്പളാണ്, ഞന് ഞാനും ഇത്രരു പാട്ടിനോട് ഭയ ങ്കര താല്പര്യള്ളളാ, ഞാനിപ്പോ രാത്രി ഉറങ്ങുമ്പോൾ ആ ഒരു രാത്രി ഒറങ്ങുമ്പോൾ ഞാന് ഫുൾ ആ ഒരു ഉറക്കുന്ന സമയം പാട്ടന്നെ ഓണാക്കി ട്ട, ഒറങ്ങല് ഞാന് അതുകണ്ട് ഇട്ടിട്ട്ട്ട് പാ ഇട്ടൊറങ്ങും ഇങ്ങട്ട് രാവിലെ നീക്കുമ്പളാ പാട്ട് ഏഹ് ഓഫ്ക്കല്. ഇത്രത്തോളം പാട്ടിനോട് താല്പര്യള്ള അപ്പോ ഞാൻ ഈ രാത്രി പാട്ട്ല്ലാതെ ഒറഞ്ഞാൻ വൈക്കൂല. അത് പാട്ട് പറഞ്ഞപ്പോളാ ഒരു മനുഷ്യന് ജീവിതത്തിലിപ്പം പാട്ടില്ലാതെ ജീവിക്കാതെ ഒരു രീതിയായി തോന്നിണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പാട്ടാണം ഒന്ന് ഫ്രീ ആയി, ഒന്ന് ഒഴിഞ്ഞ് നിക്കുമ്പോ തന്നെ പാട്ട്ല്ലാതെ നിക്കാൻ വൈക്ക്ണില്ല. അത് പിന്നെ മൻ ഭയങ്കര രീതിയില് മനസില്കൊണ്ടിട്ട് പാട്ടിനൊക്കെ ആഹ് ഓളംണ്ടാക്കി മനസ്സിലാവ്ണ്. പല പാട്ടുകളും മനസ്സിൽ ചെലപ്പം സ്വാധിനിക്ക്‌ണ ഒരുപാട് പാട്ട്കള്ണ്ട്. ചെല പാട്ടുകളങ്ങട്ട് കേട്ടാ നമുക്ക് സങ്കടം വര്ണ പാട്ട്കള്ണ്ടാവും. അത്രോളം ഏഹ് നമുക്ക് ഹൃദയത്തിലങ്ങട്ടടിക്ക്‌ണ ചില പാട്ടുകൾ, അപ്പൊ സിനിമാ ഗാനങ്ങളിൽ ചെല പാട്ടുകൾ കേട്ടാ നമുക്ക് കരയാൻ തോന്നും ചെലത് കേട്ട ഛെ ചെലത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടുകളുണ്ടാവും. അപ്പൊ പാട്ടിന് അതിന്റേതായികണ്ട്ള്ളൊരു സ്വാധീണ്ടാക്കാൻ ഭയങ്കര ശക്തിണ്ട് മനസ്സിലാക്ണ്. ഇപ്പൊ ഒരുപാട് പാട്ടുകാര, ഞാനൊക്കെ ഇത്രം ഈ ആഹ്, ഇപ്പൊ മദ്‌ഹ് ഗാനങ്ങൾ പാട്ന പാട്ടന്നെ, അവരുടെ പാട്ട് എന്ന് പറാഞ്ഞാ വേറൊരു രീതിയാണ്. അതവാ ആ കൊട്ടും പരതാരങ്ങളൊക്കെച്ചിട്ട് ഒരു പാട്ടുകളൊക്കെ, പിന്നപ്പെ നമ്മക്കറിയ പാട്ടുകളിലൊക്കെ ഒരുപാട് തസീനാ ങ്ങള് വരണ്ട്. ഇപ്പം പറഞ്ഞാ റാപ്പ് സോങ്ങ്, ഒരു ഇനാണ് റാപ്പ് പാട്ടുകൾ എന്നുള്ളത്. അത് ഇപ്പം നമ്മക്ക് ആയിനെ പ പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാര്ണ്ട്, നമുക്കറിണ വേടനെ പോലുള്ള ആൾക്കാര്ണ്ട്. അതുപൊലെ തന്നെ ഡാബ്സി, അങ്ങനെ ഒരുപട് മലയാളി ത്തനറിയപ്പെട്ട ഒരുപാട് പാട്ടുകാര് റാപ്പ് സോങ്ങ്ല്, അവരുടെ തന്നെ ശൈലി വേറെ രീതിയാണ് അഥവാ അ അവർക്ക് മറ്റുള്ള പാട്ടുകാര് പാടുന്ന പോലെ അവർക്ക് പാടാൻ വെയ്ക്കൂല. അവരാ പറഞ്ഞെ പാട്ട്കാര്ന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് അവര്കിടെ അവരുടെ ഒരു ഏഹ് ഇത് ഇള്ളത് കൈയ്വ്കളാ. പലർക്കും പല ഒരിക്കലും ഒരാ ൾക്ക്ള്ള എല്ലാ കൈവും മറ്റ്പാട്ടരും ഇൻണ്ടാവൊ പറയാൻ പറ്റില്ല. അപ്പ അവരെ സ്കഴിവ് അവര് ഉഷാറാക്കി കൊണ്ടരുംന്നൊക്കെ അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പാട്ടിന് ഭയങ്കര കാരണങ്ങളാ ഈ ഇന്നിപ്പോ മനസ്സിലാക്കുന്ന ഈ അടുത്ത കാലത്ത് ഇപ്പൊ പണ്ടൊക്കെ നമ്മള് റേഡിയോ ഉള്ളായിരുന്നു ഇപ്പൊ പാ ട്ട്സുലഭായിട്ട് ലഭിക്കുന്നുണ്ട് ഒരുപാട് ആപ്പുകൾ ഇത്തരം ഈ പാട്ടിനായിട്ട് ഒരുപാട് സജ്ജീകരിച്ചിട്ടുണ്ട് സ്പോട്ടിഫൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സരിഗമ്മ അങ്ങനത്തെ ഗി ചാ യൂട്യൂ് ചാനലുകൾ കൊറെണ്ട് പിന്ന ഒരുപാട് തര ആപ്പുണ്ട് ആപ്പി മ്യൂസിക് യൂട്യൂബ മ്യൂസിക് അങ്ങനെ ഒരുപാട് ത ത്തില്ല ഏപാട്ടുകൾ കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതുകൊണ്ട് പാ ക്ക് പാട്ട് തേടി ഒടുക്കും പോകേണ്ട ഇത്രം ഈ ആപ്പുകൾ ഉപയോഗിച്ചു കൊണ്ട് ന്നെ അവർക്ക് പാട്ട് കിട്ടും അതുപോലെ യാത്രയിലാണെങ്കിലും എവുട്ക്ക് യാത്രയ്യാണെലും ആൾക്കാര്ക്ക് പാട്ടില്ല യാത്ര അയ്യക്കൂല്ല അത് ഇപ്പോ വണ്ടികളിലും ഇത്രം രീതിയിൽ പാട്ടുകളയക്കാൻ വേണ്ടിട്ട് സജി കരണങ്ങളുണ്ട് വലിയ വലിയ ബോഗ് യാത്രകൾ വലിയ ബസുകളിലൊക്കെ ഇത്ര ഈ പാട്ടുകൾ വെക്കാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പാട്ട് എന്നുള്ളത് തന്നെ എല്ലാ ക്ക് പാട്ടില്ലാതെ ഇപ്പോ നിക്കാ വൈക്കൂല അത് ഞാന് ചരി പാട്ടാടുമ്പോ ഒരുപാട് കാര്യംശ്രദ്ധിക്കണ്ട് തോന്ന്ണ് മനസ്സിലാക്കുന്നുന്നത് അതി ഒരുപാട് ശ്രവണ ഒരുപാട് സ്ഥളങ്ങളിലൊക്ക ണ്ട് തോണ് ണ്ഇപ്പോ ച പയ്പാട്ട് ഞാനതിൽ പൂർണ്ണമായി ആഗ്രകണ്യ നൊന്നുല്ല എന്നാലും ഇങ്ങനെ നമ്മള് ത്രയുംഈ പാട്ട് ക്കാട്രുടെ ക്ലാസ് ങ്ങനെ കേക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അവരിങ്ങനെ പറഞ്ഞേക്ക ഇത്തരം ഒരുപാട് ഒരു താളുണ്ട് ഇത്തരം എന്തോ ഒരു സരിഗമ പാപ്പാ ആ രീതി രീതിൽ എന്തൊക്കെയ രീതിയില് ഒര പാട് താളങ്ങളണ്ട് അപ്പൊ അതൊക്കെ പഠിക്കാൻ ചില ആൾക്കാര് ഇതൊരു ഇപ്പത്തെ കാലത്ത് ഒരുപാട് മ്യൂസിക് പാട്ട് പടിക്കഴിഞ്ഞാൽഒരുപാട് വിദ്യാഭ്യാസ സ്ഥാ
ഏതെങ്കിലും സിഒഴിഞ്ഞ സീറ്റ് ഉണ്ടോന്നാണ് ഓല് നോക്കണത് കാരണം എന്താ ഓല് കേറ്യണ്ട് ഒഴിഞ്ഞസീറ്റ് കുത്തി ർന്നാണ്ട്ആര് പാട്ട് കേട്ടാണ്ട്പോലെ സെവിൽ കേറും പോ ട്സ് വെച്ച് അങ്ങനെ പാട്ട് കേട്ടിരിക എന്നുള്ളരു മൈ സെറ്റ് ആണ് ആര് പരിചയപ്പെട്യ എന്നുള്ള ആ പണ്ടത്തെ കാലത്ത് അതെ ഇത് അവസ്ഥയൊന്നും ഇപ്പഴലില്ല.
അതെ നിങ്ങൾ പറഞ്ഞപ്പോള് ഇപ്പ ഇപ്പോഒരുപാട് ചാൻസ പാട്ട് പഠിക്കാ പല സ്ഥാപനങ്ങളൊക്കെ വന്നുണ്ട്. മ്യൂസിക് സ്പനങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇത്തരം സ്ഥാപനങ്ങൾ ഒക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരണ്ടതാണ് പാട്ട് പഠിക്കാൻ വേണ്ടി മാത്രം സ്ഥാപനമാണ്. അത് ഞാൻ മനസിലാക്കുന്നത് അതണ്ട് ഇപ്പഴത്തെ കാലത്ത് എല്ലാത്തിനും സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ പാട്ട് അതിനു മാത്രംസ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതില് അതിന്റേതായിട്ട് ഒരുപാട് ഭയങ്കര അഗ്രഗണ്യരായ ഒരുപാട് അധ്യാപകന്മാരുണ്ട് പാട്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ഈ ഒരു കാലത്ത് ഇനി വളർന്ന് വരുന്ന മേഖലയാണ് പാട്ട് എന്നുള്ളത്. അപ്പൊ നമ്മുക്കറിയാം ചെറിയകുട്ടിക്ക് അപ്പപ്പോ നമുക്ക് നമ്മടെ സോഷ്യൽമീഡിയായിൽ നോക്കിയറിയാം ചെറിയ കുട്ടികൾ നടക്കും അതവാ അഞ്ച് ഒരു പത്ത് വയസ് മുതൽ കുട്ടികൾ പാട്ട് പാടി പ അ പാടുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അവര് പിന്നീട് വളർന്നിട്ട് ഒരു വലിയൊരു ഉന്നതിൽ എത്താണ് ചെറുപ്പത്തിലെ അവ തുടങ്ങുകയാണ്. അപ്പൊ പിന്നോട് വലിയ വലിയതകുമ്പോ അവരുടെ ശബ്ദ മാധുര്യം കൊണ്ട് ആൾക്കാര അരെ രീതിയില് അറിയപ്പെട്ടിട്ട് അവര് പിന്നീട് വലിയ രീതിയിലാ എത്തു കാണ്. ഇത്ര ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയവര് വലിയ ഇവരൊന്നു ഇല്ലിയാതെ ഇപ്പം നമ്മുക്കറിയാം വയസ ചെറിയ വയസായ ആളുകൾക്കും പാട്ട്ന്നൊരു പാടൊക്കണ്ട് നമ്മുക്കറിയാംഈ മലയാളത്തെ കണ്ണ സിനത്തൊക്കെ ഒരു ഭയങ്കര പ്രമുഖായ ഒരു വ്യക്തിത്വം വ്യക്തിത്വമാണ്. അവരൊക്കെ ഇത്തരം ഒരുപാട് ചെറുപ്പം ത്തിലെ പാടിയിട്ട് അവർ വലുതകുമ്പോ ഒരുപാട് രീതിയിൽ ഉയർച്ചയിലെ എത്താണ് ആളുകൾക്കിടയിൽ ഒരു ഭയങ്കര ഒരു ബഹുമാന മാനംകിട്ടിത്തൊരു കാര്യമാണ്. ഇത് പാട്ടുകാരാണല്ലോ അതി ബഹുമാനുണ്ട്. ഇപ്പംനമ്മുക്കു തന്നെ പ്രഭാഷകമാരൊ ങ്ങനെ ഒരു പാട് പാട്ടു ക്കാരൻമാരെ ഒക്കെ ഇല്ലേ? ഈ പാട്ട് കൊണ്ട് ആൾക്കാരെ മനസ്സ് കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റ നുള്ളതിന് ഏറ്റവും വലിയ ഒരു കാര്യംന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ പാട്ടന്നുള്ളത് വലി മേഖലയാണ് അതില് പൂർണമായും ആയത്തില് ഇറങ്ങി പഠിക്കാനുള്ള ഒരുപാട് നേടാനു മനസാന്ന്. അപ്പോ ഞങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളെ നിങ്ങള് ഇത്രയും എന്ത് പാട്ട് പരുപാടികൊക്കെ പോയിട്ടുണ്ടോ? അപ്പോ പാട്ട് കേൾക്കാനായിട്ട് പരിപാടികളൊക്കെ പോയിട്ടുണ്ടോ?
ആ ഞാന് പോകാറുണ്ട്. ഞാന് ഈ ഇടയായിട്ട് ഇവിടെ എന്റെ നാട്ടിലൊരു ഏ യു ഡി എഫ് കേരളത്തിൽ ജയിച്ചതിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അന്നും പാട്ട് പാടാനൊക്കെ കൊറെേ ആളുകൾക്ക് വന്നിരുന്നു. അല്ലെ അപ്പൊ ആ പാട്ട് അന്ന് പാട്ട് പാടുന്ന ആൾക്കാരെ കുറിച്ച് നമ്മുക്കറിയത്തില്ല. പക്ഷെ പാട്ട് അതേമാതിരി തന്നെ നമ്മക്ക് പാടാനറിയില്ല. നമ്മക് പാട്ടാണ് മെയിൻ. ആര് പാടുന്നത് എന്നതല്ല നമ്മക്ക നമ്മക്ക് റ്റ നമ്മളെ ഇതിന്റെ മൂഡിന് പറ്റിയുള്ള പാട്ടുണ്ടോന്ന് നോക്കിയ നമ്മള് പാട്ട് കേട്ടിരിക്കലാണ്. നമ്മള് അത് ല്ല രീതിൽ അതാരാ പാടുന്നത് അതുഒന്നുംശ്രദ്ധിക്കില്ല. ഇപ്പൊ ഈ ചെറിയ കുട്ടികളൊെ നമ്മൾ പാട്ട് തുടങ്ങുന്ന ചെറുപ്പത്തിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഹ് മാതാപിതാക്കൾ പാട്ട് പാടി ഉറക്കി ആ അത് തുടരുന്നുണ്ടന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാട്ട് പാടി ഉറക്കാന് അധികം കുഞ്ഞുങ്ങളെയും അവിടുന്ന് ഇങ്ങെ വളർന്ന് വളർന്ന് പിന്നെ കുട്ടികള ഒറ്റൊക്ക ആയി പിന്നെ കുട്ടികളെയ ഉമ്മമാരെയും അവരുടെ കുട്ടികൾക്ക് പാട്ടുപാടി കൊടുത്താ അങ്ങനെ ഒരു റൊട്ടേഷൻ ആണെങ്കിലും ഈ ഒരു പാട്ടിന്റെ മേഖല അങ്ങനെയും ഒരു ഇത് സൈഡിലൂടെ വളരലുണ്ട്. ഏ
അതെ നിങ്ങൾ പറഞ്ഞ പോയതാണ് കാര്യം. നമ്മെചെറുപ്പം മുതലേ നമ്മൾ ഉറക്കുന്ന ഉറക്കാൻ വേണ്ടി നമ്മടെ മാതാപിതാക്കൾ താരാട്ട് പട്ട് പാട്ട് പാടിയിട്ട് നമ്മെഉറക്കാണ്. അന്ന് മുതലേ നമ്മള് കേൾക്കുന്ന കാര്യമാണ് പാട്ട് എന്നുളളത്. അത് ചിലപ്പോൾ നമ്മുടെ മരണ വരെ ചിലപ്പോൾ പാട്ട് നമ്മെ കൂടെണ്ടാവും എന്നുള്ളതാണ്. അപ്പോ ഇത് ഒരുപാട് സാധ്യതകൾ ഒരു മേഖലയാണ് പാട്ട് എന്നുള്ളത്. ഇപ്പ നമുക്കറിയ ഈ പാട്ട്കൊണ്ട് ഒരുപാട് ഈ ഇപ്പ പണ്ട് കാണാത്ത ഒരുപാട് ആൾക്കാരൊ ണ്ട്. അവര് ചിലപ്പോ അവ അവർ ജീവിക്ക ഉപജീവനം എന്നുള്ളത് പാട്ടാണ്. കണ്ണു കാണാത്ത ആൾക്കാരൊക്കെ റോഡ് സൈഡിൽ നമുക്ക് നാട്ടിലൊക്കെ ഉണ്ടായിറുണ്ട് ഇങ്ങനെ പാട്ട് പാടിയിട്ട് അവര് പൈസ ആൾക്കാര് സംഭാവന ചെയ്യുന്ന രീതിയാണ് അ ഞാൻ മനസിലാക്കി ഇതൊ തരത്തില ഉപജീവനമാർഗം കൂടിയ പല ആുകൾക്കും. അപ്പ നല്ലൊരു മനസിലാക്കിയ നല്ലൊരു ഒരു മേഖലയാണ് പാട്ട് എന്നുള്ളത് അതിനെ കൂടുതൽ കാര്യക്ഷം കാര്യക്ഷമമായിട്ട് എടുക്കുകണ നല്ല രീതിയിയില് അതുകൊണ്ട് അധ്വാനിക്ക അതുകൊണ്ട് പൈസ സമ്പാദിക്കാനും പറ്റുന്ന മേഖലയാണ്. അപ്പ ഞാൻ ഈ അടുത്ത് ഇടയ്ക്ക് പാട്ടുപരുപാടിക്ക് പോണ ആളാണ് ഞാൻ ഈ ഹനാൻ ഷായുടെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ നാട്ടില് നമ്മപ്പോ ഈ നമ്മെ പാട്ടുകള് കേൾക്കുമ്പോൾ ഒരുപാട് ഡി. ജെ പരിപാടികൾ ഒക്കെ കണ്ടതല്ലേ?. ഇത്തരംപാട്ടുക്കൾക്ക് കുട്ടികൾക്ക് ഭയങ്കര ഉത്തേജനം കിട്ടുന്ന പരിപാടിയാണത്. അപ്പോ ഒരുപാട് സംസാരിക്കുന്ന മേഖലയാണ്ഈ പാട്ട് എന്നുള്ളത്. നമ്മുക്ക് എന്നാലും സമയം കുറവാണ് നമ്മുക്ക് പിന്നീട് എന്താ ഇഞ്ഞിരിക്കുമ്പോൾ കാലത്ത് കൂടുതല വിശാല സം
ആ അപ്പൊ വീണ്ടും കാണണം എന്നാ.
എന്നാ ശരി.